ഹലോ
ഹലോ ഞങ്ങളെ ഹോസ്പിറ്റലിലെ കഥയറിയാൻ വിളിച്ചതാ
ആഹ് എന്താണ്
ഇന്റെ കുട്ടിനെ പാമ്പ് കടിച്ച വർത്താനം പറയാൻ വിളിച്ചതാണ്
എവുടുന്നാ കടിച്ചേ
ഞങ്ങളെ മുറ്റത്ത് തന്നെ ഇവിടെ തൊട്ടവ അൽവക്കത്ത്ന്ന് കാട്ണ്ടായിനി ആ- കാട്ന്നെ
അയ് എന്തേ എ ഏ എന്നിട്ട് എന്താ പറ്റിയെ കുട്ടിനേ ന്ന്ട്ടൊ ട് എവിടേക്കാ കൊണ്ടോയേ
കൂട്ടിന് ഞങ്ങള് ഇവിട്ന്ന് മഞ്ചേരി പോയി മഞ്ചേരി ഹോസ്പിറ്റലില് - ടെസ്റ്റൊക്കെ ചെയ്ത് കൊഴപ്പയൊന്നുംയില്ല ഒരു ദിവസത്തേക്ക് അവിടെ നിന്നു
പാമ്പിനെ ഇങ്ങള് ഇങ്ങള് പാമ്പിനെ കണ്ടോ
പാമ്പിനെ കണ്ടു പാമ്പിനെ തച്ച് കൊന്നിട്ടില്ല ഒരു കുപ്പിയിട്ട് കൊണ്ടോയി കൊണ്ടോയിട്ട് എവിടെയോ ആഹ് കു പാമ്പിനെ-
ഉം
ഡോക്ടെ പോയി കൊണ്ടോയി കൊണ്ടോയിട്ട് - ഉം
മഞ്ചേരി ആശുപത്രിക്കാ പോയെ അല്ലെങ്കിൽ വ ട്ടൊടെ അഹ് കോയിക്കോട്ക്കൊ ആ പാമ്പ് കടിച്ചാല് അങ്ങനെണ് കാണ്ച്
മഞ്ചേരി ഹോസ്പെറ്റ് കൊണ്ടോയി മണ്ടി കൊണ്ടോയി മഞ്ചേരീന്ന് ഡോക്ടമ്മാരെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അന്നടെ നിർത്തി പിന്നെ പിറ്റേന്ന് ആര് കൊയപ്പം കുട്ടിക്ക് വീക്കങ്ങനെ കേറി കേറി വെരാ ഛർദ്ദിക്കും ചെയ്യാ അയില് പിന്നെ ഓല് കോളേജ്ക്ക് വിട്ട് ചർദ്ദിണ്ടെ ഛർദിണ്ടെയിന് ആഹ് ഛർദിണ്ടേയ്നി
എന്തേം ഭക്ഷണങ്ങളൊക്കെ കൊ അങ്ങനെല്ല അന്ന് രാ ഒര് ഒരീ ഇപ്പം കയിഞ്ഞ് രണ്ടീസം നിന്നോഒടെത്രീസം നിന്ന് മഞ്ചേരി
മഞ്ചേരി ഒരീസം നിന്നു ഒരീസം രാത്രി നിന്ന് പിന്നെ പിറ്റേന്ന് വൈകുന്നേരായപ്പോ ഓല് പിന്നെ വടെ നിർതീട്ട് കാര്യല്ല മര് കോളേജ് പോയാ മരുന്നൊക്കെണ്ടാവുന്നർഞ് അങ്ങട്ട് വിട്ടു ആംബുലൻസില് കേറി കുട്ട്യളെ മാത്രം കേറ്റി വിട്
ഏ വാറെ മ വല്യ വാറെ ആരിം കേറ്റൊന്നുല്ല
ഏ ഇല്ല വേറെ കേറ്റൂല ഒരു ഡോക്ടട്ണ്ടായ്നി പിന്നെ മോനും മരോളും കേറി പിന്നെ കുട്ടിം പിന്നെ കോളേജ് എത്തി ഡോക്ടർമാരെ അവ്ടെ എത്യേപ്പോത്തിന് ഓലൊക്കെ റെഡിക്ക് വന്ന് കുട്ടിനെ ഐസി ക്കൊണ്ടോയി
അപ്പൊ കുട്ടി ന്നൊളോൾച്ണ്ടോ വേദനണ്ടോ കുട്ടിക്ക്
നല്ല വേദനേണ് വീക്കം കേറി കേറി കേറി അരന്റെ അവ്ട്ക്കെത്തീക്ക്ണ്പ്പൊ
ഓ
നല്ല വേദനണ്ട് കാരചിലാണ്
ആ ന്ന്ട്ട് പിന്നെ ചെന്നാടന്നെ എന്താ ചെയ്ത് കുളുകു എന്തേം ചെയ്തോ ഡോക്ടർമാര്
ഇന്നാണ് രക്തം ടെസ്റ്റെയ്തു ഐസുവിന്റെ അടുത്ത ഐസുവിൽ തന്നെനു കു രക്തം ടെസ്റ്റെയ്ത് രക്തത്തില് പിന്നെ രക്തം കട്ടാക്ണില്ല
ആഹ് അതാണ് അപ്പളാണ്ലെ ചർ ആ വേദ
ഉം ആഹ് കുട്ടിക്കാണേ നല്ല ഭയങ്കര വേദനീണ്ട് വേദനിണ്ടയ്നി ഗ്ലൂക്കോസൊന്ന് ഗ്ലൂക്കോസ് ആണ് ഗ്ലൂക്കോസോട്ത്തു സൂജിം മരുന്നോയ്
അയല്ല കുട്ടിന്ന്ട്ട് ന്നൊളോൾചിലെ കുട്ടി അങ്ങനെ
ആഹ് കുട്ടി കുട്ടിക്ക് പേടിയാണെ ഭയങ്കര പേടിയാണ് സൂചിം കൊണ്ട് വരുമ്പോഴെക്ക്ണ് പേടിയാണ്
അതിന് അങ്ങനല്ല അപ്പൊ ഈ ഐസില് സില്കുട്ടീനെ ഓ അതിന്റുമ്മാനേ ആക്കുള്ളൂ
ആഹ് ഐ സി യു കുട്ടിനെയും അയിന്റെ ഉമ്മാനെയും ആക്കും ആണുങ്ങളാരും പോരാൻ നിക്കൂല ഞമ്മക്ക് മാറിയൊന്ന് പോയി വന്ന് നോക്കാം ഞങ്ങള് രണ്ട് ചെറിയ കുട്ടിയാപ്പളെ മാറി മാറി നിക്കും ഒരാളെ നിർത്തുളൂ
ഓക്ക് ഭക്ഷണൊക്കെ കഴിക്കണങ്കില് ഇങ്ങള് പോണല്ലോ ല്ലേ കുളിച്ച് ആ മാറ്റം അങ്ങനൊക്കെ
അയില് ഇപ്പര് ചെന്ന് കൊട്കണം അല്ലെങ്കി എ സി ഒരാളെ നിർത്തുള്ളൂ ഇത് ഇങ്ങനത്തെ കേസ് ആയോണ്ടെ സീരിയസ് ഇത് ആയതോണ്ട് രണ്ടാളെ കേറ്റി നിർത്തും
ആര് ആർക്കെങ്കിലും വന്ന് കാണാൻ ക്കെ പറ്റുവോ കണ്ട് കാ അങ്ങനെ കാണാനൊക്ക് ആഹ്
ഞങ്ങള് മാത്രം നിർത്താനയിക്കൊള്ളൂ
ആഹ് അത് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ണ്ടായാല് യാര് ചൈ ണ്ടെയ് കാരെയ്
ഉം ഉം അങ്ങനെയാണ് പിന്നെ സിവലല്ലേ
എത്ര ദിവസാ അപ്പം അത് നുളോഴച്ച് കാലിന് വേദന അയ്യാണ്ട്
വേദന രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ നല്ല വേദന തന്നെയായിരുന്നു
ഇനിയിപ്പം ഈ ഭക്ഷണത്തിനൊക്കെ നിയന്ത്രണം ഉണ്ടായിന്
ഭക്ഷണം എല്ലാം കൊടുക്കാം അതിന് നിയന്ത്രണം ഇല്ല ഇത് ചെറിയ കുട്ടിയല്ലേ പാല് കൊടുക്കുന്ന കുട്ടിയല്ലേ
ആഹ് ആഹ്
കഞ്ഞി കുടിച്ചും ആഹ് കഴിക്കൊള്ളില്ല ഫ്രൂട്ട്സ് എന്തേലും കൊണ്ടന്നാലും അവൻ കഴിക്കൂലല്ലോ ചെറിയ കുട്ടിയാവുമ്പളേ
ചെറിയ കുട്ടിയാകുമ്പോ അതന്നെ വേദന കുറേ സഹിച്ചിട്ടുണ്ടാവും അവിടെ കല്ലിപ്പും ഈ ഇതൊര് വീക്കത്തിന് എന്താ ചെയ്യ് അപ്പൊ എന്ത്‌ ചെയ്യോ തേക്കാനൊക്കെ തേ മരുന്നുണ്ടോ
മരുന്ന്ണ്ടായി തേക്കാന് വെള്ള കളറ് ഒരു മരുന്ന് തേക്കണ്ടായിരുന്നു അത് വീക്കം പോകാനാണ് വേറക്ക് സൂചി
ആഹ് വിഷങ്ങള് പോ വിഷം എണ്ടെങ്കിലും പോകണാണ് ഒരു വെള്ള കൊയ് കൊഴമ്പ് രൂപത്തിലൊരു സാധനല്ലേ ആഹ് അത് തേച്ചിടുക കാൽമേൽ ആകെ തേയ്ച്ചിടുന്നിട്ട് ആഹ് ആഹ് അയിനൊക്കെ അഴിച്ചോ ഓള് തേക്കാനൊക്കെ അഴിക്കുവോ
തേക്കാന് ഞമ്മളത് പിടിച്ചിട്ട് തേക്കല്ലേ ഓള് ഭയങ്കര കരച്ചിലാണ് അതിനൊന്നും സമയിക്കൂല്ല വേദനയാണ് നല്ല വേദന ആര് തൊടാന് ഉണ്ടായിക്കൂല
ആഹ് ആഹ് എന്നിട്ട് പിന്നെ എന്തെങ്കിലും സ്കാനിങ് അങ്ങനെ എത്തെങ്കി
സ്കാനിങ് ഒന്നുമില്ല രക്തം ടെസ്റ്റ്‌ ചെയ്തു ടെസ്റ്റിഗ് ഉണ്ട് പിന്നെ അതിനൊരു മരുന്ന്താ കൊടുത്തപ്പം ഉം
ആഹ് എങ്ങനെ
ഒന്നിട വിട്ട് രണ്ട് മണിക്കൂർ ഇട വിട്ട് ടെസ്റ്റ് ഉണ്ട് രക്തം ടെസ്റ്റ് ചെയ്യണം
ആഹ് ആഹ് അപ്പം അത് ഇങ്ങനെ നോക്കിയക്കാറല്ലേ ഇതിന് കൊറവുണ്ടോ ഏഹ് വേണോ എന്നൊക്കെ അറിയാനക്കാരം
കെട്ടുവോക്കെ ചെയ്യും
ആഹ ആ
രം കററ്റാകഞ്ഞാല് നമ്മള വിഷം ക കേറുംതാണ്ന്ന് പറഞ്ഞ അ നമ്മത് ര ആഹ ആ രക്ത കട്ടായാല ഇപ്പ എല്ലാ രക്തം കട്ടാകാനാണ് പ്രശ്നം
മേ പാമ്പ് അന്നപ്പം അധികം പത്രത്തിലും മുന്തിലൊക്കെ ഇങ്ങനെ കാണാം ടി വിയിലൊക്കെ കാണാം മൊബൈലാണ് തൊറന്ന പാമ്പിന്റെതന്നെ ഉള്ളനെ ഒരു കുട്ടി മരിച്ച് പിന്നെ കൊറ ആ ബാത്ത്റൂമിലുണ്ട്
ബാത്റൂമ ഉണ്ട് ബെഡിന്റെ ഹോട്ടല ഉണ്ട് തലക്കാലന്റെ ഹോട്ടല ഉണ്ട് നമത് കഴിഞ്ഞ എല്ലോർത്തും കേക്കണം
കേക്ക ഇപ്പൊ ഞങ്ങള വീട്ടിൽന്നെ പാമ്പുണ്ടായിന അരീസോ ഞങ്ങള എന്താ അടുക്കളേക്കിന്റെ കുട്ടി സ്കൂക്ക് പോവേനി അതില് റ നിന്നടൽ എന്താ പാമ്പ് കേറി പോകണത് ഓള് ക കണ്ട് അതുകൊണ്ട് ഞങ്ങള് കഴസിലായി അല്ലാന്നുണ്ടെങ്കില് അത് പാമ്പ് കൊത്തിയും ചെയ്തന് ആ പിടിച്ച് ആൾക്കാര് വന്ന് അത് ധൈര്യല്ലേ ഇനീ ആ ഇൻക്ക് പേട്യേനി എതായാലും അ ന്റെ വ താത്ത ഓക്ക് ഒരാളെ വിൾ ച്ച് ഏതായാലും അഒക്കെ കൊണ്ടന്ന് അയാള് വന്ന് ഈ മു രിങ്ങന്റെ കൊമ്പോണ്ട് അടിച്ചാല് എന്താ പാമ്പേക്ക് ഇത്ണ്ട്ന്ന് പർഞ്ഞ് എന്താ ഒരു മ ചക്കമ ആഹ് വെഷം ഇന്നട്ട് പിന്നെ അട്ച്ച് ഏതായാലും നാലെ ആ പ അയ്ന്റെ ഉള്ളില് കൊർച്ച് പാ ത്രങ്ങളും കയ്ലുകളും ഒക്കെ ഉണ്ടായ്നി. ഈ പയേതൊക്കെ അയിന്റെ ഉള്ള് ക്ക് ഇങ്ങനെ വെച്ചാണ്ട് ബെറു ഒക്കെ ഇണ്ടായിനി ഏതായാലും അതൊക്കെ തട്ടി മറിച്ചിട്ട് ഓൻ ഇട് ത്ത്. രണ്ടെർണ്ണാന്നൊക്കെനി ആദ്യം ഞങ്ങള് വിചാരിച്ചീന്യേ രണ്ട് പാമ്പാണ് ന്ന് ഞാൻ അയിന്റെ അടുത്തക്കന്നെ പോയി എലി പാമ്പ് ഞാനയ് ൻ്റെ ആ വാത്ത്ക്കന്നെ പോവൂല അതിച്ചി പേടിയാ. ഏതായാലും കൊന്ന് കൊന്നപ്പയിന്റൊരു ബെൽപ്പം നാല്ല വെൽ പ്പണ്ട്. കൊത്തിന് ന്നുണ്ടെങ്കി വെള്ളം ചോയിച്ചൂലേനി പടച്ചോൻ ഏതോ ഭാഗ്യത്തിന് ൻ്റെ ആഹ് ഇപ്പൊ കുട്ടിൻ്റെ ക അത് എത്തേ കുട്ടി അയിൻ്റെ പേരെത്തേനി
അ കൂട്ടിന്റെ പേ അനലിയാണ് അണലീല് പെട്ടൊരു പാമ്പാണ്.
ഏഹ്
അയിന് മരുന്നില്ലേ അതാണ് പ്രസ്നേ കുട്ടിനെ കട്ച്ച പാമ്പ് മരുന്നില്ല
ആഹ് വര്ന്നില്ല അതോണ്ടാണ് ഇത്രയും ദിവസം അല്ലേ ഓൾക്ക് ബേം പോരേനി
ആഹ് അതാണ് മര്ന്നില്ല
അതോണ്ടാണ് ആ കുട്ടിക്ക് അത്രും വേദനിം വന്നത്. കട് ച്ച് നല്ലോ കടിച്ച് ണ്ടാവു അത്. അതോണ്ടാണത് അയിനത്
ആഹ് ചേ ചേര്പ്പിന്റെ ഉള്ള് കൂടെണ് കടിച്ചതാ ഇന്നട്ട വ്ടെ ഒരു പണായിം ചെയ്തു.
അയിന് പണണ്ടാവു ഓല് ഈ അണലിന്റെ പല്ലിന് ഒരു കൊൾത്താണേലോ നീർക്കോലിന്റെ മാതിരിയാണ്. ആ അങ് അപ്പൊ അയിനോടാണ്ട് കൊൾത്തെലാണേലോ
കൊൾത്തി വൽച്ചക്കാണ് അതാണ് ഉം ന്നട്ട്
ആഹ് ഏതായേലും
നല്ല ചാട്ടാ കുപ്പീന്ന്ട്ടി ചാടാണ്. ന്നട്ട് ആളെ കാണുമ്പങ്ങട്ട് ചാടി കൊത്താല്ല ചാട്ടാ.
കർത്ത കളറ്
അല്ല ചോപ്പ് ചോപ്പ് ചോപ്പ് ചോപ്പ് കളറ് കർപ്പല്ല
ഏഹ് ഇന്നട്ട് എത്രീ എട്ടീസൊക്ക നിന്നോ ഏഴീസൊക്കെ നിന്നോ കോളേജില്
ച് എട്ടീസം ന്നു
എഹ് കോളേജിലെങ്ങനണ്ട്? സൗകര്യങ്ങളൊക്കണ്ടോ?
സൗകര്യങ്ങളൊക്കെ ഇണ്ട്. പിന്നെ അങ്ങൻത്തെ തോന ഛർദ്ധി പനിം ഇള്ളോലെ വാർഡിലാണ് തെര്ക്ക്ള്ളെ ഇങ്ങൻത്തെ വാർഡിലൊന്നും തെര്ക്കില്ല അപ്പമ്മക്ക് രണ്ടാക്കൊക്കെ ന്ക്കാ ആഹ്
ആഹ് ഇപ്പൊ ഇബ
മറ്റ ഇതിലൊക്കെ നല്ല തെര്ക്കാ
ആഹ് പ്പം ഇന്നലെ ഇന്നലൊരു പത്രത്തില് കണ്ട് അല്ലാം ടിവിയില് മുബൈല് ല് കണ്ട് ഒരു കുട്ടിക്ക് വയറുവേദനായി വന്ന് പർഞ്. ന്നട്ടോ കോളേജിക്കാ വന്നത് ഇന്നട്ട് കോളേജ് വന്ന് ആ കോളേജിന്ന് ഡോക്ടർമാര് രണ്ട് ഡോക്ടർമാരുണ്ട് പർഞ് ഈ രണ്ട് ഡോക്ടർമാരും ആ കുട്ടിക്ക് ഏഹ് വയറുവേദൻന്റെ മരുന്ന് കൊട്ത്ത് ർന്ന്.
ഉം
ആഹ് ആദ്യം ഏഹ് പിന്നും ഗ്യാസിന്റെ മരുന്നൊടുത്ത് എന്നിട്ടൊന്നും കുട്ടിക്ക് അരമണിക്കൂർ അരമണി മിക്കൂറെ ഇട വിട്ട് ഈ അയിന്റെ ഇമ്മ പറീണ്ട് ഇതിന് ഓനല്ല വേദന ഉണ്ട്ട്ടോ വേദന നിൽക്കണില്ല അതിൽ ലോരോ അപ്പൊ ഈ ഇമ്മനെ പോയി പറഞ്ഞ് സ്കാനിങ്ങ ഒന്ന് എടുത്തോക്ക ഡ്യൂട്ടി ഡോക്ടർമാരാ തോന്നുന്നുണ്ട് ഇപ്പ എന്താ അധികം ഇതില്ലാത്ത ആൾക്കരി ഈ കേസ്വാളിറ്റിയിലൊക്കെ നല്ല അത്യാവശ്യം അറിവില്ല ഡോക്ടർമാരെയ അക്കണ്ട ഈ ഡ്യൂട്ടി ഡോക്ടർമാരൊക്കെ ആക്കി കഴിഞ്ഞാൽ ഈയ് ടെസ്റ്റും കാര്യന്നും ആഹ് കുട്ടി വേദനോട് പൊളയും ചെയ്യാ ഏതായാലും ആഹ് കുട്ടിനും കൊണ്ട് ആഹ് തള്ള പിന്നെ ഒരു പ ഉം ഉം ഓലെറിഞ്ഞ ഈ ഗ്യാസിന്റെ വേദനയട്ടോ ഒരു കുഴപ്പ ഇല്ലട്ടോ എന്ന് പറഞ്ഞാണ്ട് കുട്ടിനെ പറഞ്ഞയച്ചി പറഞ്ഞച്ചി ആഹ് മരുന്നും കൊടുത്ത് ആയിറ്റിക്കള അന്ന് അന്തി അങ്ങനെ പെരൽ കഴിഞ് പിറ്റേന്ന് ഈ കൂട്ടിക്ക് നിച്ച ആകെ തളരയാണ് ഛർദിച്ചുക്കെ ചെയ്യണ് അതി അവിടെ ഏട്ത്തില്ല റിട്ടേർഡ് ഡോക്ടറെ കൊണ്ടയി കാട്ടിയപ്പണ് പ്പന്നെ വേഗം ഈ കുട്ടിനെ എമർജൻസി ആണ് ഈ കുട്ടിക്ക് അപ്പൻഡിക്സിന്റെ വേദനയാണ് വേഗം കൊണ്ടോയി ഡോ ഇത് ഓപ്പറേഷൻ ചെയ്യണം ഇറ്റളാണ് പാവങ്ങളു ആണ് കൊ മെഡിക്കൽ കോളേജിൽന്നാണെങ്കിൽ ഇങ്ങനെയും പറഞ് ഏതായാലും ആഹ് ഡോക്ടറന്നെ വാറ ഡോ ഇതിക്ക് വിളിച്ച് അങ്ങനെ ആഹ് ഡോക്റ്റ്റ് ഇതായാണ്ട് ഇപ്പൊ ആഹ് കുട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ് ഏതായാലും പൊട്ടീന് പള്ളന്റെ ഉള്ളില് പൊട്ടീനെലോ
ഏഹ് പൊട്ടിയല് ബാക്കി ഉണ്ടാവൂല ആഹ് പൊട്ടിയാല് വാക്കിണ്ടാവുല ഒക്കെ പറഞ്ഞേക്കാലോ
ആഹ് കരളിനും കിടിനിക്കും ക്കെ വാദിച്ചണ്ന്ന് പറഞ് ഇൻഫെക്ഷൻ വന്നാണ്ട് ആഹ് കുട്ടിനെ രക്ഷപ്പെടുത്തിയത് ആഹ് ഡോക്ടർ അപ്പൊ അയിന് പറ്റി ആഹ് പെണ്ണങ്ങ പറയണ്ട് ഇനി ഇങ്ങനത്തെ ഒരു ആൾക്കുണ്ടാവരുത് പറഞ്ഞാണ്ടാ പറണ്ട അതാ പറഞ്ഞെ ചെലേ ഡോക്ടർമാരുത് ഈ പഠിച്ച്ണ ഡോക്ടർമാരൊക്കെ ഇീര് കൊണ്ടേ ആക്കി ട്ട്ള്ള കേടാണ് ഇപ്പം വന്നത് അല്ലെങ്കിൽ അങ്ങനെ വരൂലനി
ഡോകറ്റന്മാരാവണ എന്നൊക്കല്ലാം ചെല്ല പലതും സീരിയസ് ഉള്ളതല്ല പെട്ടെന്ന് ചെല്ല
ആഹ് അവിടെ നല്ല ഡോക്ടർമാരാണ് ഇത് ഈ പെൺകുട്ടികളൊക്കെ ആ ക്കി കഴിഞ്ഞാല് എത്തും അറിയാത്ത ആൾക്കാരറിഞ്ഞാൽ ഒരു വേം ഗ്യാസിന്റെ ഗുളികി മറ്റു കൊടു ത്താണ്ട് ആഹ് കുട്ടികളെ ജീവൻ തന്നെ ഉണ്ടാവുമോ